അലോ
അസ്സലാമുഅലയ്കും
അലയ്ക്കുമുസ്സലാം ഞാന് ആദ്യം വിളിച്ചായ്രുന്നു കിട്ടിയില്ല
ആ അത് വത് സൈറ്റ് അപ്ടേശൻ ന്നട്ക്കേനി അഹ് അപ്പ ഞാ ഓണാക്കിപ്പോ ന്നട്ക്കട്ടെ വാട്സപ്പിൽ മെസേജ് വിട്ടീനി അപ്പ പിന്നെ കേട്ടില്ല
അഹ് ഞാനാ മറ്റേ ഇതിലായിരുന്നു
ആഹ്
ആഹ് പിന്നെ എന്തുണ്ട് വൈകിട്ട് ചായകുടി ഒക്കെ കഴിഞ്ഞോ?
ഇല്ലല്ല ചായുടി ന്നോമ്പിലാ
ആഹ് ആഹ് ന്നോമ്പ് പ് ഇ ഇന്നേ പിടിക്കാൻ തൊടങ്ങിഓ
ഞാ ന്നോബ് ഒന്നാമത്തെ മുഹറമാസ്
ഒന്നു ഒട്ട് പിടിക്കും അഹ് അഹ് ഒന്നുഒട്ട് പിടിക്കും അല്ലെ ആ ഇവിടെ ന്നമ്മള് ഒമ്പതും പത്തും പിടിക്കും
ഏഹ് അയെല്ലൊം ന്നോൽക്ക ഞമ്മക്ക് താല്പര്യണ്ടെങ്കി നോൽക്ക.
ആഹ് അതെ പിന്നെ എടക്യക്കെ നമുക്ക് ഈ നേർച്ച ന്നോമ്പൊക് ക്കന്ന് തിങ്കളും വ്യാഴൊക്കെ പിടിക്യാ. നേർച്ച ആയിട്ട് ഉം
ത് ഞമ്മക്ക് നോൽക്കണങ്കി നോൽക്ക ഒന്ന് മുതൽ പത്ത് വരെ. അയ്ല് ഏറ്റവും സുന്ന ത്തായത് ഒമ്പതും പത്തു ആണ്
അഹ്
പിന്നെ അമ്മള് പെണ്ണ്ങ്ങളല്ലേ അമ്മക് ഖളാ വീട്ടാലൊക്കെണ്ടെങ്കി അയ്കട് വീടി പൊയ്കോളും.
ആഹ് അതേ, അത് ശെരിയാ
ലാവസ്ഥ അല്ലതാണെ വെയിലുല്ല മഴില്ല. ചൂടുല്ല ക്ഷീണല്ല ഒന്നും ഇല്ലാത്തൊണ്ട് ഞമക് നോമ്പോളൊക്കെ വീട്ടാൻ പറ്റ്യ ടൈംമാ.
സമയോം അങ്ങ് പോം. പെട്ടന്നാ പോവ്ന്നത്
പിന്നെ എന്തറിയോ പിന്നെ റമളാമാസം ആകുമ്പോത്തിന് തലേന്ന് കുത്തർന്നാണ്ട് കുത്തർന്ന് ന്നോറ്റ് വീട്ടും എല്ലാരും. അങ്ങനെണ്ടാവല് അധികും. ആദ്യ മുന്ന് ക്കേ ഒരുങ്ങിയ ബേ കഴിഞ് കിട്ട്യോളും.
വീട്ടിൽ എല്ലാരും പിടിക്കുന്നുണ്ടോ?
ഇല്ലേ ഞാനന്നെ ഉള്ളു.
ആഹ് ആഹ് മറ്റേ നോമ്പ് ആഹ് ഇതാവുമ്പോ ഒമ്പതും പത്തും എല്ലാരും പിടിക്കുവായിരിക്കും.
ആഹ് ആഹ് ആഹ് ഇണ്ടാവും.
മക്കളൊക്കെ എത്ര പേര്ണ്ട്?
മക്കള് നാലാള്.
ആഹ് ആഹ് രണ്ട് പെണ്ണും.
അല്ല ഒരു ഒരു പെണ്ണും മൂന്നാണും.
ആഹ് രണ്ടാം പിള്ളേര്.
വെൽതിന് എത്രായി?
ഒരാള് അഞ്ചിലായി, ഒരാള് രണ്ട്ല്
ആഹ്
ഓ അവിടെ
എന്റെ പ്ലസ്ടു പ്ലസ് ടു ആയി പ്ലസ്ടു ലാണ് ഈ വർഷം
ആഹ് ആഹ് മൂത്താള്
ആഹ് മൂത്തഹ് ചെർത് പിന്നെ എൽ കെജില്, യുകെജില്
ആഹ് അപ്പം നല്ല വ്യത്യാസം ഉണ്ട്ലെ എല്ലാരും
അല്ല ഇജ് അന്റെല്ണ്ടാകുന്ന വേറെണ്ട്
ആഹ് എന്നാലും ഇങ്ങളെ നല്ല രസായിരിക്കും
ആഹ് എട്ടാം ക്ലാസ്സിലൊന്ന്ണ്ട്, ആറാം ക്ലാസ്സിലൊന്ന്ണ്ട്
ആണല്ലേ ആഹ് ആഹ്
വെലോര് വല്ല്യോല് രണ്ടാളും ഇവടെ ഇല്ല ഓര് രണ്ടാളും പഠ്ച്ച്ണോട്ത്താ കോളേജിലാ
ആണോ
ഹോസ്റ്റല് ആഹ് ഹോസ്റ്റല് നിന്ന് പട്ച്ചാ ആഹ് ഒര് ക്ശെരിതപ്പോ കോളേജ് അതാ നമ്മളെ മത മതം ബൗതികം കൂടി ള്ള സ്ഥാപനം
ആ ആ്ന്നല്ല എന്റെ മോനെ മൂത്താളിനെ വിടണന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവന് അഞ്ചാം ക്ലാസ്സിലായ പക്ഷെ അവന് എന്താ അവന ഒരു അവനും ഇഷ്ടമായിരുന്നു പോവാൻ ഇവിടെ അപ്പ പറയുന്ന അവന്റെ അങ്ങനെ വേണ്ട ഒരു അടുത്ത വർഷം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ്
ഉ ആര് ഓന്റെ ഓറെ ഉപ്പ അത് ഓലെ ഇല്ലപ്പയാ
അല്ല മോന്റെ ഉപ്പ
ആഹ
ഉം
ഇനി അടുത്ത വർഷം പോകൻ പറ്റ അഞ്ചിലേല്ലേ ഇനി ഞാൻ ഏക്കത്തിറ്റേ പോകാൻ പറ്റുള്ളൂല്ലേ
ആറിലൊക്കൊക്കെ ചേർക്കാ എന്നാ പറയുന്നത് അപ്പൊ എനിക്ക് അവന ഇഷ്ടമായിരുന്നു എനിക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ആ പുള്ളി അങ്ങോട്ട് പള്ളിക്ക് എപ്പോഴും ഇമ്മ്മാർ അടുത്ത് ഇങ്ങനെ ഉണ്ടാവണം ഡ്യൂട്ടിക്ക് പോയാലും ഇട ഇടക്ക് ഓടി ഓടി വരും
ഏ എവിടുന്ന്
പുള്ളി ഇവിടെ പോലീസിലാ വർക്ക് ചെയ്യുന്നത് അപ്പൊ ക്യാമ്പിലാ ഡ്യൂട്ടി അന്നേരം അവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങ് വരും അടു തൊട്ടടുത്തൊന്നും ഇല്ല അങ്ങ് അടൂരന്ന് പറയും സ്ഥലം
ആഹ
ഇവിടുന്ന് നല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ യാത്ര ഉണ്ട്
ഏര മണിക്കൂർ യാത്രയിൽ അങ്ങോട്ട് വരുന്നത്
ആഹ അത് ഇവന്മാര് ഇതാക്കാൻ വേണ്ടിട്ട് ഓടി ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയാ ഒരു ദിവസം ഇപ്പ രാത്രി മാത്ര ആയാൽ പോലും അവിടെ നിൽക്കത്തില്ലെങ്കും വരും അ ആ അതിന് ഞാൻ ചോയി ക്കും ഈ ഇസ് ഇത്രയും യാത്ര ചെയ്ത് രാ ചെലപ്പോ രാത്രി വന്നിട്ട് വെളുപ്പിനെ പോവും
ആ
ആ അത്രയും നേരം പിള്ളാരുടോടെ ഇരിക്കാല്ലോന്നും പറഞ്ഞോണ്ട് ഓടി അങ്ങനെയുള്ള ആള് ഇവരെ വിട ത്തില്ല ആ
മക്കളെല്ലാം പഠിച്ചുവോ
ഉം എന്താ
അല്ലാ പഠിക്കൂലേ മക്കളൊക്കെ
ആ കൊഴപ്പയില്ല പഠിക്കും ഉം
ആ അല്ല വച്പ്പംപ്പോയി വാപ്പ പോലീസാവുമ്പൊളെ
ഉം അതോണ്ട് ചേപ്പ് അടൂര് ആ അടൂരില് ആ അടൂര് ക്യാമ്പിലാ സ്റ്റേഷ് നിലോട്ട് വരാനിരിക്കുവാ ഇപ്പൊളേ പറ്റത്തില്ല ഒഴിവില്ല അപ്പം ഒഴിവാകുമ്പഴ്ത്തേക്ക് വരും
ആ
രണ്ടു ഒന്ന് രണ്ട് വർഷോം കൂടെ കഴിയും നമ്മുടെ അടുത്തോട്ടൊക്കെ വരാൻ ഉം ഒഴിവ് വന്നാലേ വരാനൊക്കത്തുള്ളൂ അതിനു വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു എങ്ങനെങ്കിലും ആ സ്‌ റ്റേഷന്ക്ക് വരാൻ
ആ
ഉം പിന്നെ എല്ലാരും കൂടെ നല്ല രസായിരിക്കുവല്ലേ എന്റെ കൊച്ചാപ്പാട മ കൊ എന്റെ കൊച്ചുമ്മായിക്കുമ്മാട അനിയത്തിക്കു നാല് മക്കളുണ്ടായിര് മ് ന്ത്‌വാന നല്ല നല്ല നല്ല രസാ നല്ലൊരു ഓളവാ മ്മടെ വീ
ഇജ്ജെത്ര വര പഠിച്ചതപ്പം
എന്താ
എത്രരെ പഠ്ച്ച്ണ്
ഞാനോ?
ആഹ്
ഞാന് ഡിഗ്രിക്ക് പോയി. പിന്നെ ടി ടി സി ആയിരുന്നു ഞാന് അപ്പൊ ഞാനിവമ്മാര് പഠി ക്കുന്ന സ്കൂളിലൊക്കെ ഡെയ്ൽ ജോസായിട്ടൊക്കെ വർക്കെയ്യുവായിരുന്നു ഈ വർഷം അടുത്ത വെള്ളി ച്ച ഇന്റർവ്യൂ ഉണ്ട്
ഹേ
ഒരു മാ ഇപ്പൊ ആറ് മാസം ആരെങ്കിലും ഒന്ന് ലീവ് എടുത്താല് അങ്ങനെക്കെ ഇപ്പ സ് സെൻസസ് ഡ്യൂട്ടി വരുന്നോണ്ട് ഓ കുറേ പേര് ലീവ് അവര്ക്ക് ഡ്യൂട്ടിക്ക് പോണ്ടപ്പ ആളെ വെക്കും അങ്ങനെക്കെ ഞാൻ ടെസ് റ്റൊക്കെ എഴുതി എല്ലാ ലിസ്റ്റിലൊക്കെ വന്നതാരുന്നു പക്ഷെ എന്തോ അഹ് വേണ്ടുവേ ഇല്ലാതായി പോയി കിട്ടാൻ നാപ്പത് വേരെ കൂടെ എ എ എടുത്തിരുന്നെങ്കി എനിക്കും കേറാരുന്നു പക്ഷെ ആ സമയം എടു ത്തില്ല നമുക്ക് ആ ഒരു ഇതില്ല പിന്നെ വീണ്ടും പരീക്ഷ എഴുതുവാ അങ്ങനെയൊക്കെ ഇരിക്കുവാ നമ്മള് എന്ത് ചെയ്യാനാ നമ്മള് പടച്ചോൻ വിധിച്ചെങ്കിലല്ലേ നമ്മടെ കയ്യിലോട്ട് അത് കിട്ടത്തുള്ളു ഉം നമ്മളിനി എന്തെല്ലാം കിടന്ന് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒര്
അല്ല പി എസ് സി എഴുതിയാ കിട്ടല് ഉണ്ടാവില്ല അല്ലെ കിട്ടീണ്ടാവില്ല പി എസ് സി പോയി എഴുതീല്ലേ
പി എസ് സി എഴുതി ലിസ്റ്റിൽ വന്നാരുന്ന് പക്ഷെ ഒരു ഒ ഈ ഒഴിവ് കൊറവാരുന്ന് ആലപ്പുഴ ജില്ലക്ക്
ഉം
നാപ്പത് പേരെ കൂടെ എടുക്കണവാരുന്ന് എന്നാലേ എനിക്ക് കേറാൻ പറ്റ തൊള്ളായ്രുന്നു ഞങ്ങലെ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിലായിരുന്നു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഞാന് ഇരുന്നൂറ്റി ഒന്ന് വരെ എടുത്ത് എന്റെ നമ്പര് ഇരുന്നൂറ്റി എഴുപത്തി നാല് നാപ്പത് വരെ കൂടി എടുക്കണമായിരുന്നു റോട്ടേഷനുണ്ട്
ആഹ്
ഉം പക്ഷെ എനിക്ക് വന്നില്ല നമ്മള് കേസൊക്കെ കൊടുത്ത് പ്രത്യേകിച്ച് പ്രയോജനൊന്നുല്ല
ഉം
ഉം കേസ് കൊടുത്താലും ഒഴിവ് വേണ്ടേ സ്കൂളുകളിൽ ഒഴിവുണ്ടെങ്കിൽലല്ലേ കിട് ത്താൻ പറ്റത്തുള്ളൂ
ഉം
ഇപ്പോ ള്ള ടീച്ചേഴ്സിനെ തന്നെ പ്രൊട്ടക്ട് യ്യാൻ ഗവൺമെന്റ് കെടന്നു പാടുപെട
ഉം ഹു ഹും
പിന്നെ ഇനി അഹ് വഴി കടക്ക് എ ഇത് കേറിയാലോ അതോ ഇപ്പളോ
അ ഇപ്പള്
ഇപ്പം നമ്മള് പോകുമ്പം പോന്നെ അനുസരിച്ച് കിട്ടും പോ എത്ര സം പോയോ ആ ആ ദിവസത്തെ മാത്രം ഇപ്പ പോയാല് പക്ഷെ ഇന്റർവ്യൂന് കിട്ടോന്ന് അറിയത്തില്ല ഹസ്ബൻറിനോ ഹസ്ബൻറിന് ആ പോത് ഇപ്പൊ മൂന്നാല് വർഷ ആയതേ ഉള്ളൂ കേറിയിട്ട്
ഉം
ഇനിയ ഇനി ശമ്പള പരിഷ്കരണംക്കെ വരണം എന്തായാലും ഇനി എന്തേലും താവണോങ്കി
അല്ല ഞാ അങ്ങനെ ജോലി ഉണ്ടെങ്കി ടീ ടീച്ചറായി കേറാലോ
ആ കേറിയ പക്ഷെ നമ്മളിപ്പോ ഒരാട് ര്തുകൊണ്ട് നമുകോ നമ്മളോ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എല്ലാം ഒന്നേനൊട്ട് തൊടങ്ങു ആയിരുന്നു നമുക്ക് ഒന്നും ബേസിക്ക് ആയിട്ട് വ വല്യ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പൊ എല്ലാം ഒന്നേനൊട്ട് ഇങ്ങനെ തുടങ്ങി വരുന്നത് കൊണ്ട് ഒരാൾ കൂടെ ജോലി ഉണ്ടെങ്കി കൊള്ളാം എന്നുള്ള ഒരു
ഉം അതാൻ പറഞ്ഞത്ഇ പൈസ കെട്ടി വെച് ങ്ങ സ്കൂള് കേറി കൂടെ
അതിന് മുപ്പത് ലക്ഷംന്ന മുപ്പത് ലക്ഷംക്കെയ ചോയ്ക്കുന്നെ ഞാനൊരു സ്കൂളിൽ കേറാനായിട്ട് ഇരുന്നതായിരുന്നു അപ്പം അങ്ങനെ അവര് ആദ്യം പറഞ്ഞത് ഇരുപത്തഞ്ചണ്ണാ പിള്ളാരെ പിടിച്ചു കൊടുത്താ മതിയന്ന് പറഞ്ഞു അങ്ങനെയുള്ള നാല് വർഷം ഞാൻ അവിടെ കിടന്ന് പിള്ളാ പിടിച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിള്ളോരെ എല്ലാം ആ കി അറുപത് പിള്ളോരാക്കി ഇരുപത്തൊമ്പത് പിള്ളേരെ ഉള്ളായ് രുന്നു അത് അറുപ ത്തൊമ്പതാ അറുപതാക്കി അറുപതാക്കിയപ്പം ഒരു പോസ് ണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് വർഷം ഞാൻ കെടന്ന് മെനക്കെട്ടിട്ട് ഇവന്മാര് ഇരുപത്തഞ്ചു ലക്ഷം വും കൊടുക്കണം മെനക്കടിയും പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു
ആ
അങ്ങനെ അവിടെ കേറാന്നും പറഞ്ഞ് അപ്പോ മ്മള് കടവൊക്കെ വേടിച്ച് ഒരു ആ പത്ത് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു എങ്ങനെങ്കിലും വീട്ടിന്നൊക്കെ ആരെങ്കിലുക്കെ തരാന്നൊക്കെ പർ ന്നാ അങ്ങനെ എങ്ങനെ എങ്ങനെങ്കിലും കൊടുക്കാന്ന് വെച്ച് കേറാനിരുന്നപ്പോണ്ട് മാനേജര് മാറി. പുള്ളി വന്നിട്ട് എന്ത്യ്തു പുള്ളി വന്ന് പുള്ളിക്ക് ഇഷ്ടള്ള ഒരാളെ പിടിച്ചങ് കയറ്റി.
ആ
പിന്നെ നമ്മള് കൊടുത്ത പൈസക്കോ നമ്മുടെ കഷ്ടപ്പാടിനോ ഒന്നും
അല്ല അപ്പൊ അപ്പൊ പൈസ തിരിച്ചു തന്നോ?
പൈസ തിരിച്ചു തന്നു. പിന്നെന്ത്യായ്യാൻ രാ
മപ്പൊ അപ്പൊ എന്ത് മനസ്സിലാക്ക മണ്ടേലെ തല വര തീരെ ശരിയല്ല.
ആ അതാ അങ്ങനെ ഞാൻ അങ്ങനെ നമ്മള് ഒരു നമ്മുടെ മനസ്സങ്ങ് ഇതായിപ്പോയി വല്ലാതെ എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാത്തെ അവരും പല കാരണങ്ങളും കൊണ്ട് നമ്മളെ പുറകോട്ട് പുറകോട്ട് അങ്ങ് തള്ളി
ആഹ്
ഉം അവർ ക്ക് അവരുടെ ആളെ കേറ്റണമായിരുന്നു പക്ഷെ പഴയ മാനേജ്മെന്റ് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല പുള്ളി ഭയങ്കര ഇച്ചിരി പിടിപാടൊക്കെ ഉള്ള ഒരാളാ പുതിയ മാനേജർ അയാൾ അയാൾക്ക് താല്പര്യമുള്ളവരെ അതിനും അത് മാത്രല്ല അവരെ കയറ്റാൻ വേറെയും കാരണം ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് മുപ്പ ത്തഞ്ച് ലക്ഷവാ മേടിച്ചേ
ആഹ്
ആ നമ്മളോട് ഇരുപത്തഞ്ചന്നല്ലേ പറഞ്ഞേ അപ്പൊ അവര് പൈസ കൂട്ടി അവരുടെ കയ്യീന്ന് മേടിച്ചു
ആഹ്
ഓഹ് പിന്നെ ഞാനും വിചാരിച്ചു വല്യ വല്യ കടങ്ങളിലോട്ട് പോന്നലും നല്ലത് സമാധാനയിട്ട് ജീവിക്കാം
ഉം ഉം
ആഹ് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ പോട്ടെന്ന് വിചാരിച്ചു ചിലപ്പോം നമ്മള് വലിയ കടത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി പടച്ചോനായിട്ട് അത് തള്ളിക്കളഞ്ഞതാണെങ്കിൽ
മുക്ക് നല്ലേനക്കര
അതാ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച ആ പൊട്ടന്ന് പിന്നെ കൊറെ പേര എന്നെ സഹായിച്ച് ആഹ് അതാ പിള്ളോരെയൊക്കെ വിട്ട് എന്നൊക്കെ ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി നിന്ന് പക്ഷെ ഉം പിന്നെ എല്ലാ ഒരു വേണ്ടു കാണൻ ആഹ് എന്നാ ശരി ആഹ്